കേക്കുന്നുണ്ടോ ആഹ് കേക്കുന്നുണ്ട് എന്തോണ്ട് വിശേഷങ്ങള് ചോറൊക്കെ കഴിച്ചോ
ചോറ് കഴിച്ചു പിന്നെ മീ മീൻ കിട്ടിയോ?
ആ ഞങ്ങക്കും ഇന്ന് മീൻ കറിയായിരുന്നു.
ആഹ്
ഉ മീനൊക്കെ മീൻ കിട്ടി എന്തൊരു മീൻ കിട്ടി?
നെത്തോലി
ആണോ ഞങ്ങക്കിന്ന് നെത്തോലി അല്ല കിട്ടിയത് ചാള
ആ ചക്ക വട്ടുന്ന കണ്ടാരുന്ന ചക്ക വെച്ചില്ലേ?
ഓ ചക്കയും കിട്ടി ഇപ്പൊ ചക്കയൊക്കെ തീരാറായി. ചക്ക ഇഷ്ട്ടാന്നോ? ഉം ഞങ്ങക്കും മാങ്ങയൊക്കെ ഉണ്ടോ?
ആഹ് മാങ്ങ ഇല്ല അടുത്തതൊക്കെ തീർന്നു
ആ നമുക്കിഷ്ടം പോലെ മാങ്ങിയുണ്ടാരുന്നു ഈ വർഷം
ആണോ രാവിലെ കിട്ടിയ മാങ്ങ കൊള്ളാരുന്നോ?
ആഹ് കൊള്ളാം കൊള്ളാം ഇഷ്ടം പോലെ മാങ്ങയൊക്കെ കിട്ടും പിന്നെ മഴയായോണ്ട് എങ്ങും പൊ
മഴയെ ഒള്ളു
ആഹാ ഭയങ്കര മഴയ നമുക്ക് രാവിലെയൊക്കെ ഭയങ്കര മഴയായിട്ട് ഇപ്പ ഇത്തിരി തോന്നിക്കുന്ന്.
ആഹ് ഇവ്ടെ ഉച്ചക്ക് ഇത്തിരി വെയിലുണ്ടാരുന്നു ഇപ്പൊത്തിക്കിട ചാറി
അങ്ങനെ നിക്കുന്ന്. പിന്നെ യാത്രയൊക്കെ പോവാൻ ഇഷ്ട്ടൊള്ള ആളാണോ?
ആ യാത്രയൊക്കിഷ്
പോവാറുണ്ടോ?
പോവും അമ്പലങ്ങളിലൊക്കെ പോവും.
ആന്നോ ഈ അടുത്ത സമയത്ത് പോയ എവിടാ?
ആഹ് ഞാ ഞാനും കേട്ടിട്ടുണ്ട് കരിക്കുവ
ആഹ് പോയിട്ടിണ്ട?
ഉം ഉം ആ പോയിട്ടുണ്ട് പോയി കരിക്കകം കേട്ടിട്ടേ ഉള്ളൂ ഞാൻ പോയിട്ടില്ല. ആഹ് പിന്നെ ആറ്റുകാലൊക്കെ പോയിട്ടുണ്ട്. ഉം ഉം ഉം അവിടെ പൊങ്കാലക്കൊക്കെ പോവും അല്ലാതെ തൊഴുവാനും പോം ആഹ് ആറ്റുുകാൽ പൊങ്കാല ഭയങ്കര ഫേമസ് അല്ലേ? ആഹ് നമ്മള് ആഹ് അത് തന്നെ ഫേമസ് ആണ് അറിയാം കേട്ടിട്ടുണ്ട് ആറ്റുകാല് പോയിട്ടുണ്ട് അവിടുത്തെ പൊങ്കാലി പൊങ്കാല ഇടാനും പോയിട്ടുണ്ട് ഒരു സന്തോഷാണ് ആറ്റു റ്റുകാൽ പൊങ്കാല പോയിടുന്നത്. എവിടുന്നല്ല എല്ലാ ആഹ് അങ്ങനെല്ലേ പറയുന്നേ ഇവിടുന്നെല്ലാം ഉള്ള ആൾക്കാര വരുന്നെ ഇത്രയും ജ ജനങ്ങള് ഇത്രയും പെണ്ണുങ്ങളെ ഒന്നിച്ച് കാണമെങ്കിൽ ആറ്റുകാൽ പൊങ്കാലക്ക് വന്നാൽമത് ആഹ് ആഹ് അല്ല ബസ്സ് അന്ന് ആ തിരുവനന്തപുരത്ത് പൊങ്കാലക്ക് വന്ന് കഴിഞ്ഞാ എല്ലാം കൊണ്ടൊരു സന്തോഷമാണ്. ആൾക്കാര് തമ്മിലായാലും എല്ലാം എന്തൊരു ആഹ് എല്ലാരും ആഹ് ആഹ് അതുവല്ല ആൾക്കാരും അവിടുത്തെ ആൾക്കാരും എല്ലാം അന്ന് ഭയങ്കെര സ പ്പോട്ടാണ് എല്ലാ കാര്യത്തിനും നമ്മള് പൊങ്കലക്കിഞ്ഞ് വന്നാ മതി പിന്നെ ഒരു സാനം കൊണ്ട് വന്നില്ലേ രു എല്ലാവരും നാട്ടുകാരും എല്ലാം ഒപ്പിച്ചോണ്ട് തരും നമ്മളായിട്ട്ഞ്ഞ് വന്നാമതി അത്രേ സന്തോഷാണ് ഒരു വർഷം പോയി കഴിഞ്ഞാ പിന്നിം പിന്നിം പോണം
പോണന്ന് പെട്ടന്ന് ആ പൊങ്കാല സീസൺ സമയാവും
ആഹ് ആന്ന് ഒരു വർഷം പോയതറിയതില്ലേ കഴിഞ്ഞ സീസണ് നമ്മള് പോ ആഹ് നമ്മള് കഴിഞ്ഞ പ്രാശ്യം ട്രെയിനാത്തൊക്കെ ആരുന്നു വന്നത് ആഹ് ഭയങ്കര തിരക്കാരുന്നു എന്നാലും അന്നേരം ആ തിരക്കൊന്നും നമുക്കൊന്നല്ല
ഇവിടെ നിന്നാ പെട്ട് ബസ് ഇട്ടും നമ്മള് ഷേത്ര നടയിൽ പോയി എറങ്ങാം
ആഹ് ആഹ് ആഹ് മ് മഴയായോണ്ട് ഇനിയിപ്പം തിങ്കളാഴ്ച്ച മുതല് സ്ത്രീകൾക്ക് വണ്ടിക്കൂലി കൊടുക്കണ്ടാന്നല്ലേ ആ അത് പ്രൈവറ്റ് ഇപ്പം ഏതാണ് ഓർഡിനറി ബസ്സില്
മ് വേ വേണാട് ബസ്സ് പിങ്ക് കളർ ബസ്സ് എന്നൊക്കെ പറഞ്ഞാദ്യം.
ഓർഡിനറി പിന്നെ ലിമിറ്റഡ് ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പുംണ്ട്
ആ ആദ്യം പിങ്ക് കളർന്നാണ് പർഞ്ഞേ ഇപ്പം അതിന് വേണ്ടിപ്പ എല്ലാരും കാത്തു നിക്കുവോ
മ് ആ അതും എട്ടര മുതലാണെന്ന്
എട്ടര മുതൽ തന്നാ
ആഹ് വേറെ സ്റ്റേറ്റിലൊക്കെണ്ട് തമിഴ്നാട്ടിലൊകെണ്ട് ഞങ്ങള് ഈ അടുത്ത സമയത്ത് തമിഴ്നാട്ടി പോയായിരുന്നു അപ്പഴും അവ് ആഹ് കിട്ടി കിട്ടി നമുക്കത് അറിയത്തു ഇല്ലായിര്ന്നു അറിയത്തില്ലായിരുന്നു അന്നേരം അവിടെ പിങ്ക് ബസ്സ് ഇപ്പം പിന്നെ പണ്ട് പിങ്ക് ബസ്സായിരുന്നു ഇപ്പം ഓട് ഓടിനറിബസ്സിലെല്ലാം ഉണ്ട് തമിഴ്നാട്ടില് അപ്പ് അപ്പോഴും അവര് ടിക്കറ്റിങ്ങ് കീറി തന്ന് ടിക്കറ്റിങ്ങ് തരും പൈസ വേടിച്ചില്ല ആഹ് ഒന്ന് ഒന്ന് ഒന്ന് ഒന്നും ഒന്നു ചോ ചോതി ചില്ല ഒന്നും ചോ
ആഹ് ആഹ് ആഹ്
ടിക്കറ്റ് കീറി ഇങ്ങ് തന്നതാ മ് പിന്നെ ഇഷ്ടംപോലെ ബസുണ്ട് അവിടെ നമ്മടതാ മ് പോയപ്പോ ഒരുപാട് ബസ്സുകള് ഫ്രീയാണെന്ന് പറഞ്ഞു ആ അന്നേരം ഞങ്ങള് എറങ്ങിയിട്ട് അടുത് ത്തെ ബസ്സ് കെറാൻ നിന്നപ്പം പറഞ്ഞു ആ വരുന്ന ബസ്സൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞു പിന്നെ അടുത്ത ത്ത് നമക്ക് ഫ്രീ കിട്ടിയില്ല നമുക്ക് ടൈം ഇല്ലാത്തൊണ്ട് പെട്ടെന്ന് ഇങ്ങ് പോരുന്നു കാത്ത് നിന്ന് ഫ്രീയുള്ള ബസ്സ് കിട്ടും
ട്ട് ആഹ് ആഹ് ആഹ്
നമ്മള് കേറിയ ബസ്സില് നമ്മള് ഫാമിലിയായിട്ടാ പോയത് നമ്മള് കേറിയ ബസ്സില് മ് കൂടുതലും തൊണ്ണൂറ് ശതമാനവും ലേഡീസാ ഉള്ളത് ആപ്പിൽ ആഹ് ആഹ് പിന്നെ ഈ ലേഡീസിന്റെ കൂടെ വരുന്ന പുരുഷന്മാരുണ്ടല്ലേ അങ്ങനെ കൊറച്ചു പേരേ ഉള്ള് ഒന്നിച്ച് ഒര് ഒന്നിച്ചു പോവാനായിട്ട് എറങ്ങുമ്പം പിന്നെ അവര് ആഹ് അങ്ങനെ ആ അങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിലും വര്ന്ന്
ഇപ്പ നമ്മള നാട്ടിലും അപ്പൊ അതിന് വേണ്ടിയൊക്കെ കാത്തു നിക്കണവര് നിക്കും ഇല്ലാത്തൊരു സമയം താമസിക്കണ്ട് വേറെ ബസ് സില് കേറി പോവൂല്ലേ
ആഹ് അതും ശരിയാണ്.
ആഹ് അതിനുവേണ്ടി നിന്നാ നമ്മൾ അവിടെ എത്തുമ്പോ താമസിക്കും.
ആഹ് ജോലിക്കൊക്കെ പോണ്ടവർക്ക്. ജോലിക്ക് സമയത്ത്. ആഹ് ജോലിക്ക് പോകുന്നവർക്കെന്ന് പറഞ്ഞാ പത്ത് മണിക്ക് മുമ്പ് അവിടെ. എന്നിട്ടവര് ആ അവര് കിട്ടുന്ന ബസ്സിന് ഇതെ. എപ്പോഴും കാണത്തില്ലല്ലേ ഈ ബസ്സ് അതുമല്ല ബസ്സിന് നല്ല തിരക്കുായിരിക്കും.
ആയാണ് ആ.
ഉം പിന്നെ ജോലിക്കൊന്നും പോവാതെ അല്ലാതെ വേറെ. എവിടെങ്കിലൊക്കെ പോകുന്ന അമ്പലങ്ങളിലൊക്കെ പോകുന്നവർക്കും. പള്ളിയിൽ പോകുന്നവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. വെച്ച് താമസാലും കൊഴപ്പല്ലല്ലോ ആഹ് പൈസ. കൊടുക്കേണ്ട അല്ല അങ്ങന ആകുമ്പോഴേ അവർക്ക് ച്ച് താമസിച്ച് ചെന്നാലും മതിയല്ലോ. നമ്മളൊരു ഒരു. ഏത് ജോലിയായാലും രാവിലെ ഒരു കറക്റ്റ് സമയമുണ്ടല്ലോ ഇപ്പോ ഓഫീസി പോകുന്നവരായാലും. വീട്ടു ജോലിക്ക് പോകുന്നവരായാലും. എവിടെ ചെന്നാലും അതിനൊരു കറക്റ്റ് ടൈം ഉണ്ടല്ലോ അതിന് ചെല്ലണന്നല്ലേ അന്നിട്ട്. ആഹ് ആ സമയത്തിന് ചെല്ലേണ്ടവർക്ക് ആ സമയത്തിന് ചെന്നല്ലേ പറ്റൂ.
പറ്റുവ അതാ കാത്ത് നിക്കാനമറ്റേ ബസ് നോക്കി നമ്മള് പോവും.
പിന്നൊരു ചിലപ്പോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാ. ഈ അറുപത് വയസ്സ് കഴിഞ്ഞ പാവം ഈ സുഖമില്ലാത്ത ബി. പി എൽ കാർഡ് അങ്ങനെള്ള പുരുഷന്മാർ കൂടെ കൊടുത്താൽ നല്ലതായിരുന്നു. ആഹ് സദ്യ അല്ല. ആഹ് അങ്ങനെള്ളവർക്ക് കൊടുക്കുന്ന ആ. രോഗികൾക്കൂടെക്കെ കൊടുത്ത് ഇപ്പോ സ്ത്രീകൾക്കായാലും. എല്ലാർക്കും അതിന്റെ ആവശ്യമുള്ളവരില്ലല്ലേ. ആഹ് പാവപ്പെട്ട.
ഇപ്പ പകുതിയോളം ആരോഗ്യമുഉള്ളവരായിരിക്കും ബസ്സില് കയറണത്.
ബസ് കേറുന്നത്.
അവശത ഉള്ളോര് പുറകോട്ട് നിക്കും.
ആ ആരോഗ്യള്ളൊരു സാമ്പത്തി. ത്യ ഉള്ളവരും ഒക്കെ ഉണ്ടല്ലേ എല്ലാ എല്ലാ വിഭാഗവും ഇല്ലേ.
ട്ട് നിക്കുന്നത്.
ഉം
എന്തായാലും ഫ്രീയല്ലേനും പറഞ്ഞുകൊണ്ട് കേറി നിക്കും.
ആഹ് അതന്നെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അല്ലാത വിശേഷങ്ങള്.
വേറെ
മഴ ആയതുകൊണ്ട് ഇപ്പോ നമുക്ക്. ഒരാഴ്ച കൊണ്ടേ അങ്ങ് മഴയാണ് ഒ ഒരാഴ്ചയല്ല ഒ രണ്ടാഴ്ചയായിങ്ങനെ. കണ്ടിന്യൂ അങ്ങ് മഴയാണ് വെയിലേ കാണുന്നില്ല ആ അങ്ങനെ ഒരു. ക്ലൈമറ്റാണ് ഇപ്പൊ ചൂട് സമയത്ത് ഭയങ്കര ചൂടല്ലായിരുന്നോ.
ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്.
ആഹാ ഹാ ഹാ ആ എങ്ങനെ കിണറില്ലല്ലേ.
കിണറില്ല ലൈൻ പൈപ്പ് ആയിരുന്നു ഇപ്പ അവിടെ റോഡിന്റെ പണി നടക്ക. അതികൊണ്ട് വെള്ളത്തിനും ബുദ്ധിമുട്ട്.
ഓ അങ്ങനെ അവിടെ വിളിച്ച് പറയത്തൊന്നില്ലേ കംപ്ലയിന്റ് വിളിച്ചു പറയുമോ.
വിളിച്ചു പറഞ്ഞു അവര്. ഞാൻ വെള്ളം വിടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇല്ല
ആ അതോ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പൈസ കൊടുത്തല്ലേ വെള്ളം മേടിക്കാൻ പറ്റു
നമ്മള് പൈസ കൊടുത്ത തന്നെ വെള്ളം വാങ്ങണ എത്രയന്നും പറഞ്ഞ് പൈസ കൊടുത്ത് മേടിക്കും
ആഹ് അതല്ലേ വിഷമം വേറെ എന്താ ഇല്ലെങ്കിലും നമുക്ക് സഹി വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുവ ആഹ് ആഹ് അത് നമ്മള് ഈ കംപ്ലൈന്റ് ഒക്കെ വിളിച്ച് പറഞ്ഞാലും അവര് മൈൻഡ് ചെയ്യത്തില്ല വിള ച്ച് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ആഹ്
ഇവിടന്ന് ആള് മീറ്റർ എഴുതാൻ വേണ്ടിട്ട് വന്നപ്പോ അവര് പറഞ്ഞേ അവിടെ പുതിയ ആളാ വന്നത് ഇവിടുന്ന് രണ്ട് അഞ്ചാറ് പേരെ ഒപ്പ് വാങ്ങിച്ച് അവിടെ കൊണ്ടോയി ആഹ് മേഡത്തിന്റെ കൈ കൊടുക്കാൻ പറഞ്ഞു
ആഹ്
ഇന്ന് പോവാൻ ഞാൻ ഇരുന്നായിരുന്നു അപ്പൊ ഇന്ന് അവധിയല്ലേ
ആഹ് ശനിയാഴ്ച ഓ ശനിയാഴ്ച ഇന്ന് ഓഫീസക്കെ അവധിയല്ലേ ഉം ഉം ഉം
ആഹ് അല്ലെങ്കിൽ ഞാൻ പോയനായിരുന്നു
ആഹ് അതല്ലേ വെള്ളമില്ല പിന്നെ ആഹ് നാട്ടുകാരോണ്ട് എല്ലാവരും കൂടെ ചേർന്ന് വേണം പോവാൻ ഒരാളായിട്ട് ചെന്നാലുവേ
അല്ല ആള് പറഞ്ഞേ എല്ലാ കുറച്ചു പേരെ ഒരു പത്തു പേരെ ഒപ്പൊക്കെ വേടിച്ചിട്ട് രണ്ട് പേര് കൊണ്ട്
കൊണ്ട് കൊടുത്ത ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇത്രയും പേര്
ആഹ് ഇത്രയും പേരല്ല ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിപ്പോ കുറച്ചുപേര ഉപ്പ് മേടിച്ചുകൊണ്ടാണ് വന്നത് ഇങ്ങനെ പറഞ്ഞഞ് ആഹ മേഡത്തിന്റൂടെ കൊടുത്ത് ത്താ മതിയ എന്നാണ് നല്ല മേഡം എന്നാണ് പറഞ്ഞ
ഓ ഓ ഓ ആഹ് അതൊരു നല്ല ഐഡിയാണ് അങ്ങനെ എല്ലാരും കൂടെ ചെയ്താലേ
ഉം അപ്പൊ ഞാൻ ഇന്ന് പോവാ ഇരുന്നതായിരുന്ന അപ്പൊ ഇന്ന് സെക്കൻ്റ്
ഓ അവധിയല്ലെ
അവധി അപ്പൊ അവിടെയും കാണൂലന്ന് വിചാരിച്ചു
ആന്ന് സെക്കൻ് സാറ്റർഡേ ഓഫീസുകളെല്ലാം അവധിയല്ലേ
ഇനിയിപ്പോ എന്നവധി കിട്ടും അവധി അവധിയക്കാൾ നമ്മക്ക് അവധിയുള്ള ദിവസം അവിടെയും അവധിയായിരിക്കുവല്ലോ
ഉം ശരിയടാ ഞാൻ എന്നെ പിന്നെ വിളിക്കാം
ആഹ് ശരി ശരി ഓക്കെ